ആ ആ കേക്കുന്നുണ്ട്. പിന്നെ മക്കളൊക്കെ എവടെ? ഫുഡൊക്കെ കഴിച്ചോ?
ഫുഡൊക്കെ കഴിച്ചു. മക്കളൊക്കെ അതാണ് അവിടെ കഴിച്ചാൻ അറങ്ങി. വിട്ടിട്ടുണ്ട് ണ്ട് ഇപ്പോ
ആഹഎന്താന്ന് ക്കറി
കറി ഇന്ന് മുരിങ്ങയാണ് മുരിങ്ങ കറ താളിപ്പ് ആണ് മുരിങ്ങ കൊറ ആയി വെച്ചിട്ട് ഉം ആ കിട്ടിയാലും മക്കൾക്കൊന്നും വേണ്ടേ അതാ രസം ആർക്കും പറ്റൂല മുരിങ്ങൻന്റെ വള്ള വെള്ളം മാ മുരിങ്ങ ഇല പോലും മക്കൾക്കൊന്നും കാണാൻ പാടില്ല
ഇമ്മടെ എന്താ ചെറിയോ ക്ക് ഭയങ്കര ഇഷ്ട മുരുങ്ങ ഉം മൂന്നായി
ഏ ഏ എവിടെ എന്റെ മക്കൾക്ക് ഒ ഒറ്റയൊന്നിനും പറ്റൂില്ല
ഉം
ആ ഞാൻ പറയും നല്ലതാണന്ന് പറഞ്ഞാലും ഓർ ക്കത് ത് മനസ്സിലാവണ്ടേ ഇല മാത്രം എടുത്തക്കും പുറത്തേക്ക് നീക്കിയെക്കും എന്നിട്ട് അതിന്റെ ആ വെള്ളം മാത്രം അത് ഇതാക്കിക്കാണ്ട് ചോറ് കഴിച്ച കാണ്ടിന്ന അതൊക്കെയാണ് വേണ ഇല്ല സ്പെഷ്യൽ ചിലപ്പ ഇണ്ടാക്കും ചിലന്ന് പറഞ്ഞാതിരി ഉണ്ടാക്കുന്നുല്ല ചിലപ്പോ ഒന്നും ഉണ്ടാക്കില്ല നി റണ്ട് അപ്പൊ ഞാൻ മതി വിചാരിച്ച
ആ ആഎന്തെങ്കിലുംക്കെ മതിയല്ലോ ഒരിക്കടി തന്നെ വേണ്ടല്ലോ മാക്കൊ ഒക്ക കേടാണല്ലോ പൊടിക്ക
പക്ഷെ അതൊക്കെ ഏതുണ് പറഞ്ഞാതിരി കുര കാര്യങ്ങളൊക്കെ നമ്മ എന്നും കയീ എടുക്കുമ്പോ അത് നമ്മക്ക് നല്ല രസമാകും പക്ഷെ നമ്മളെ മക്കൾക്ക് ഒന്നും കൊടുക്കുമ്പോ നമ്മളെ മക്കൾക്കൊക്കെ പേടിയാണ് കറിയാന ഇണ്ടാക്കിയാലോ നല്ലോം കഴിക്ക രണ്ടാമതോനൊക്കെ കളിക്കും ഓന ഏത് പുര ആയാല് ലും ഭയങ്കര ഇഷ്ടം
ആ പിന്നെ ഗ്യാസ് ഗ്യാസ് ഉപയോഗിക്കാറുണ്ട ആ വിറകണോ ഗ്യാസ്ണ ജോക്കാറ്
ഞാൻ പറഗുമല ഉപയോഗിക്കും ഗ്യാസ കൊണ്ട് ഗ്യാസിന് ഇപ്പ ഇതുവരെ നല്ല റേറ്റ് ആയിരുന്നു അല്ലേ
ആഹ് ക്ഷാമായിരുന്നു ആ് ക്ഷാമായിരുന്നു ഞങ്ങളും അങ്ങനെ തന്നെ വ ആ വറകണ്ട് അപ്പ അങ്ങനെ ഞങ്ങള് വറക് എടുക്കലാണ് ഇപ്പം കൊറെക്കെ
ഞാനും കുറെക്കെ അങ്ങനെന്നെ ചോറോ എറെ അതു മല തന്നെ അടുപ്പ തന്നെ പിന്നെ മങ്കുട്ക്കിന്റെറെ സ്റ്റീൽ നമുക്ക് വാണ്ട സൈസ് കുട്ക്കകളും പാത്രങ്ങളും ഒക്കെ നമ്മളെ കയ്യില്ണ്ടല്ലോ പക്ഷെ നമ്മുക്കൊ ഈ ആസ്മ തമ്മ ഉപയോഗം കൊണ്ട് നമ്മുക്കിപ്പ ഒരു ചോറ മട്ടാ പിന്നെ വേ മടിയാണ് അപ്പൊ വേഗം നോപ്പ ഓക്കെ
ആ മങ്കുടുക്ക സുഖാണ് മോറൻ ന്തൊ
ആ മോ പണിയല്ല സുഖണ് എനിക്ക് മങ്കുടുക്ക കുടിക്കൽന്റെന്ന് ന്റെമ്മ ഒരുപാട് കൊണ്ട്ന്ന് ഇഞ്ഞും ഉണ്ട് രണ്ടെണ്ണം മൂന്നെണ്ണം റ്റട്
ആ ആരും മൺകുക്ക് എടുക്കാറില്ല അസുഖം കുറെ കുറയും മൺകുക്ക ആയല് നമ്മള കുക്കറൽങ്ങട്ട് വിസി ലടി പ്പിക്കും പിന്നെ അതിന്റെ ആവിയും പോകെ ഒന്ന് പോവോ
ആ അതില് കടന്ന് വേവല്ലേ എനരിക്കും പറഞ്ഞാ ബിരിയാനി അങ്ങനെ തന്നെ കാട്ട ട്ടിലൊക്കെ ഇപ്പൊഞാ മൺകുട്ക്കി ഇപ്പ മൺ ച ട്ടിയിലാണ് ഞാപ്പൊ മീൻ വറ്റിക്കുക അതൊക്കെ പിന്നെപ്പോ ഇവിടെ ഇഷ്ടാണ് അങ്ങനെ വറ്റിച്ചലക്കെ ആ നമ്മള് സാധാ അലുമിനിയചട്ടി ഇതാക്കിയണ്ട് സീലിന്റെ അയില് ആക്കിയ ഒരു രസം കിട്ടൂല കേട്ടോ പക്ഷെ ആ മൺ ചട്ടിയില് മീന് അങ്ങട് വറ്റിച്ച
ആ വല്ലാത്ത ടേസ്റ്റ ആ എല്ലാരും പറയും ആ ആയിട്ട് അതെ
ഒലും പറാരി ഇപ്പൊന്നും അങ്ങനെന്നും അധികാരം ഉണ്ടാക്കൂല്ലല്ലോ ഒക്കെ ഇങ്ങ പറഞ്ഞാൽ ഈ ഗ്യാസങ്ങും ഇന്തെങ്ക തന്നെയ ആഹ ഇപ്പൊ ഇന്നലെ അമ്മോന്റെ കുട്ടീന്റെ കുടരിക്കല ഉണ്ട്ട്ടോ
കഴിഞ്ഞ് അത്രേ ഉള്ളു
ഇന്നലെ അമ്മോന്റെ കുട്ടിന്റെ മോളെ കുടിവിക്കലുണ്ട് അങ്ങോട്ട് ക്ക് കറണ്ട് അടുപ്പ് കാണോ ചോച്ചാപ്പോൊക്കെ എന്താണ് കരണ്ട്ടുപ്പ് വേണ്ട കറണ്ട് അടുപ്പ് പോലെ തന്നെ മൺചട്ടിയും സ്റ്റീലും ഒക്കെ പോണ കറണ്ട്ടുപ്പ് ഉണ്ടോല്ലോ അത് മതി ആപ്പന്താ ഇതൊക്ക അടുപ്പത്ത് ഈ വെറക് കാര്യങ്ങളും ഉപയോഗിക്കണെനില്ലേ മടിയറി
അതെ
എല്ലാർക്കും മടിയാ
എല്ലാർക്കും മടി അതന്നെ എല്ലാർക്കും മടിയാ
പടക്ക് മടിക്കെ പറ മനുഷ്യൻ തന്നെ ആകെ മാറ്കാണ്
ആഹ് ഓരോ ആഹ് കോലം അതന്നെ
നല്ലതോ
കാലം മാ കോലം മാറി വന്ന മാതിരിയാണ്
ഒരുപോലെ ആക് കാണെ എല്ലാരുവേ
ആഹ് പിന്നെ ഓരോ കണ്ടുപിടുത്തം ചെല കാര്യത്തി നല്ലതാണ് നമുക്ക് ഇപ്പം വേവണംന്ന് വിചാരിച്ചാ അപ്പം വേവും
നമുക്കൊരു വൈ എടക്ക് പോകാനൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ സുഖാണ്
ട്ട്ച്ചാ അനുസരിച്ച് നമുക്ക് മ്മക്ക് ചെയ്യ പിന്നെ ചായക്കടി ഇന്ന് ശർക്കര മുട്ടായി കൊണ്ട് കൊണ്ടുവന്നിരുന്നു ശർക്കര മുട്ടായി ഉം അതുണ്ട് ഇപ്പ രാത്രിയൊക്കെ ഓർഡർ ചെ ചെയ്യാനാണ് തീരുമാനം
ഏഹ് ഒക്കെ ആഹ് പക്ഷെ കുട്ടികൾക്കൊക്കെ എന്തോര് ഇഷ്ട്ടാണ് ഈ പുറത്തുന്നുള്ള ഫുട്
ആഹ് പറയാനുണ്ടോ അവർക്ക് നമ്മള് എന്നും ഒന്നും വാങ്ങി കൊടുക്കാറില്ലട്ടോ പലപ്പ മിക്കപ്പോയും വാങ്ങി കൊടുക്കാറുള്ളൂ
ആഹ്
അത് ശവായും കുബൂസ് ന്ന് വിചാരിച്ച്
ആഹ് അങ്ങനായാ മക്കൾക്ക് എന്തൊരു ഇഷ് ട്ടാണ് ഇന്റെ ഇവിടെ അങ്ങനെ മക്കക്ക് ഭയങ്കര ഇഷ്ടാണ് അങ്ങനൊക്കെ ആയാൽ
പിന്നെ അവര് അപ്പഴൊന്നും വാങ്ങാറില്ല പിന്നെ നമ്മുക്ക് അവർക്ക് വാണ്ടത് നമുക്ക് കൊറച്ചൊക്കെ വാങ്ങി കൊടുക്കണല്ലോ
ആഹ് അതന്നെ ഓലെ ഇഷ്ടത്തിന് അനുസരിച്ച് അ
പോയാല് ഫാമിലി ആയിട്ടാണ് വരിയാണ് ആൾക്കാര്
ആഹ് അങ്ങനെ ഫാമിലി ഇപ്പ അങ്ങനെ നോക്കുമ്പോ എല്ലാം കൊണ്ടും നോക്കുമ്പോളും ഭയ ഭയങ്കരതാണ് രാത്രിക്ക് എന്താണ് ഓരോ
ആഹ് രാത്രി അതെ രാത്രിയ ഒക്കെ ഇങ്ങോട്ട് ആളുകൾ ഇങ്ങോട്ട് പിന്നെ സ്ത്രീകളും പുരു മാരൊക്കെ ഇറങ്ങണല്ലോ അങ്ങാടിക്ക് നമ്മള് പിന്നെ അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ പോവാറുള്ളൂട്ടോ പിന്നെ നമ്മള് ഇവിടെ വാങ്ങി കൊണ്ടുവരും ചിലപ്പോ ചില അങ്ങനെ ഇപ്പോഴും അതിന്റെ ആള് അളകന്നല്ല
ആ ഞങ്ങ അങ്ങനെ എപ്പളെകിലുമൊക്കെ ഇങ്ങനെ കുട്ടികളെ പൂതിക്കൊൽക്ക് പൂതി വാങ്ങി കൊടുക്കണം
ആ അതെ അവരെ പോ നമ്മള് മാതാപിതാക്ക തന്നെ സാധിച്ചു കൊട്
അതണ് അന്ന് നിങ്ങള് എപ്പോഴെങ്കിലുംക്കെ വാങ്ങി തരുള്ളൂ
നമുക്ക് വ ആളുകളൾല്ലായിരുന്ന് കയ്യുഇല്ലാ ഇന്നൊന്നും നമ്മുടെ മാതാപിതാക്കൾക് ഇപ്പം അ സൗകര്യം ഹോട്ടലുകളൊന്നും ഇല്ല അന്നേ ഏറിയാല് നെയ്ച്ചോറ് അല്ലെങ്കിൽ തേങ്ങ ചോറ്
അതന്നെ ഉള്ളു അപ്പൊക്കെ പറഞ്ഞാ അതിരി എല്ലാ സ്ഥല ഹോട്ടലുകളാ ഓരോ അങ്ങാടി ളിൽ അങ്ങാടികളില്ല് മന്തിയും സവായും അൽഫമും മ
ആഹ അതെ അവിടുത്തെ നാട്ടി ര വിടെയണ് ഇവിടെത്തെ നാട്ടിലും രസം അവിടെയാണ് പറഞ്ഞ്
ആഹ ഓരോ ഓരോ സ്ഥലത്തേക്കും ഓരോരുത്തരും ഇങ്ങനെ പോവല്ലേ ഓരോപരും പോകണുണ്ട് പറഞ്ഞാ തിരി ഇപ്പം പറഞ്ഞാ തിരി ആലോചിച്ചാലും ഒക്കെ പറഞ്ഞാതിരി എല്ലതും കേടും പോ
ആഹപ്പ ആയ ന പേടിയാണ് പിന്നെ കഴിച്ചാലും പേടിയാണ് ഇപ്പ ഈ അസുഖം ഇതൊക്കെ ഇണ്ടാ കാരണം ചോയ്ച്ചാല് ഹോട്ടൽത്തെ ഭക്ഷണം കഴിച്ചീന്നോ ക്യാൻസർ ഒക്കെ ണ്ടായാല് ആളുകൾ ചോദിക്ക. അപ്പൊ അതാണ് ഉം.
തിരാക്ക്ണൊന്നുല്ലല്ലോ. എപ്പഴേങ്കിലും,
ആ നമ്മള് എപ്പഴെങ്കിലും എന്നാലും അതിന്റെ അത് മതി ആ നമ്മള് എവിടേ പിടിച്ച്തള്ളാൻ
ആ അത് മതി പക്ഷെ ഡോക്ടർമാരെ ചോദ്യം അങ്ങനെ തന്നെയാണ് അവർടെ ചോദ്യങ്ങളും അങ്ങനന്നെയാണ്. അതെന്താണ് നിങ്ങക്ക ങ്ങനേണ് വന്നത് ഹോട്ടൽ ഫുഡ് ഒന്നും കഴി
ആ ചോദിക്കും അപ്പൊ നമ്മളാ ശരിയാണ് അതുകൊണ്ടന്നെയാണ് നമ്മള് വിചാരിക്കും.
ആ പിന്നെ ഫുഡും കാര്യങ്ങളും അങ്ങനെയണ് ഞാ പൊറത്തൊന്ന് ഇറങ്ങിയാല് പറഞ്ഞാതിരി ഞാൻ പറയാ എന്തൊക്കേയാണ് ഫുഡുകള്
ആ അതിന്റെ പിന്നേ അമ്മായിന്റെ മരുവോള വാപ്പാക്ക് നല്ല പൈസയാണിട്ടോ നല്ല പൈസെണ് എത്ര പൈസയും ചെലവാക്കാൻ തയ്യാറാണ് പിന്നെ അപ്പോ അവർക്കിതേ പോലെ ക്യാൻസർ വന്നിട്ട് ക്യാൻസർ വന്നാട്ട് ആകെഇതായി ചോദിച്ച പ്പം ഡോക്ടർ പറഞ്ഞു നിങ്ങള് പൊറത്തുന്ന് ഭക്ഷണം കഴിച്ചിരുന്നോച്ച് അപ്പ പൊറത്തത്തെ ഭക്ഷണം തന്നേ അതോ കഴിച്ചിരുന്നത് കാരണം അങ്ങനത്തെ ബിസിനസ് കടയിലായിുന്ന ആ
എന്നിട് ആ വീട്ടിന്ന് വീട്ടിന്ന് കൊണ്ടുപോവല്ല് നടക്കൂലല്ലോ അങ്ങനെയൊന്നും ആവുമ്പോ പുറത്തുന്ന് ആ
പരിയാരം കൊറെ ലക്ഷങ്ങൾ ചെലവാക്കി ഇതാക്കിയിട്ടാണ് അയാ പിന്നെ ഞാനിപ്പോ പിന്നെ അവർക്ക് നിസ്കാരം നോമ്പ് പോയിട്ട് അങ്ങനെ
പക്ഷേ ചെലോല് അങ്ങനെ പറയും പുറത്തത്തെ ഫുഡ് ആണ്ന്ന് ചെലോല് പറയും പക്ഷെ ചെറിയ മക്കക്കൊക്കെ വരുന്നു ഓലൊക്കെ എന്താ പൊറത്തത്തെ ഫുഡ് ഇപ്പോ അയക്കാനാണേന്റെ മുന്നെന്നെ
ആ അത് ആ അതെ അങ്ങനെ പലരും പറയും നമ്മക്ക് വിശ്വാസം മാത്രം
അതാണ് ഓരോ പിന്നെ എന്താന്ന് അത് നമ്മക്ക് നാലാം മാസത്തിൽ പടച്ചോൻ വിധി ഏക്‌ണതൊക്കെ നമ്മളത് മൊടങ്ങാതെ വരുന്നു പറ സഹിച്ചേ പറ്റുള്ളൂ ഏത് സമയത്തായാലും ഇനിപ്പ എന്ത് അസുഖം വന്നാലും നമ്മള് സഹിച്ചല്ലാതെ ഒരു നിവർത്തിയില്ല പിന്നെ കുറച്ചൊക്കെ എല്ലാത്തിനോട് പറയാ പക്ഷനെ രോഗം വന്ന് പരീക്ഷി
ആ അതന്നെ നമ്മളെന്താ പറയല് കൊറെ പൈസൊന്നും വാണ്ട മ്മക്ക്
ഉം അതന്നെയാണ് ഈ രോഗൊക്കെ വന്ന് കഴിഞ്ഞ ഞമ്മക്ക് എന്തിനാ പൈസ പിന്നെ
നമ്മുക്ക് ഗ്ലാസ്‌ അഎന്നെ ചില മക്ക ചെല ആൾക്കാർക്ക് എന്ത ന്തോരസമുണ്ടായിക്കല്ല സാമ്പത്തികായിട്ടന്നൊക്കെ പക്ഷെ എന്തെങ്കിലും ഒരു കൊയപ്പുണ്ടാവും ന്ന
ആഹ് ആരോഗ്യത്തിനോ ആരോഗ്യത്തിനോ എന്തെലും ഒരു കുഴപ്പുണ്ടാവർ
അത് സ്വാഭാവികായിട്ടില്ലാതാണല്ലോ ത്തം അതേം പ്രശ്നമല്ലല്ലേ ഒരു സുഖത്തിൽ നല്ലതിൽ കൈനോൽക്ക്ന്ന എന്തേങ്കിലുംക്കെട്ടണോ പൈസ കൊണ്ടും കയും എല്ലാം കൊണ്ടും
ആഹ് അതെ. അതെ അതെ ആഹ് അസുഖം തന്നായിട്ടൊന്നും തരാതക്കട്ടെ അത് ചെറിയ മക്കള്. പിന്നെ ഇപ്പത്തെ കാലഘട്ടം. എന്തിനും ആഹ് വാശിയാണ് മകക്ക് വാശിയാണ് ന്ത് കാര്യത്തിനായാലും. ഇന്ന് ഭഷണം കഴിക്കാൻ വര്ണ്ട് ന്ന് ആ ബഷ എന്ത് കാര്യയാണെലും അവർക്ക് വാശിയാണല്ലോ.
ഓൽക്കത് വാണം അതാണോലെ ലഷ്യം.
പിന്നെ പറയ് മക്കക്ക് ഫോൺ കൊട് ത്താല് അതിലേറെ അപകടാണ്. കണ്ണും തലേം തലേ ആ തല ക്ക തലച്ചോറ്നെ ബാധിക്കൊക്ക ചെയ്യല്ലോ.
ആഹ് വയ്ങ്കര കേടാണിപ്പേ. ന്നാ ഇപ്പോത്തെ മക്കക്ക് ഫോണില്ലാതെ പറ്റോ?
ച്ചക്കെ നഷ്ടപ്പെടല്ലെ.
ആഹ്.